ആഹ്
കേക്കണില്ലേ
ആഹ്കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ് ഇ ങ്ങനെ പോണ
അ ഹ്സുഖമായിട്ടിരിക്കുന്നെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ
ആഹ് മഴ ഇന്ന് കുറവാണ്
അതെ അല്ലേ ആഹ് ഇവിടെയും കുറവാണ് ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു
ആല്ലെ ആ ഇന്നലെ മിഞ്ഞ ന്ന് നല്ല വെയിലന
ആഹ്ഇന്ന്ആ ശരി കുറച് ദിവസായിട്ട് വ രണ്ട് മൂന്ന് ദിവസായിട്ട് വെയിലുണ്ട് പക്ഷെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല രീതി മഴയായിരുന്നേ
രാവിലെ ഒരു മഴങ്ങനെ ഉണ്ടായിനി പിന്നെ വല്യ കൊഴപ്പം ഉ മയത്
ആഹ് രാവിലെ ഒന്ന് ഇരുണ്ടിരിക്കുവായിരുന്നു അന്തരീക്ഷം പിന്നെ ഈ വെയിലുണ്ടായിരുന്നു കൊഴപ്പയിലായിരുന്നു പിന്നെ സുഖയിട്ടിരിക്കുന്നു പനിആയി രുന്നുഇവിടെള്ളവർക്കൊക്കെ അപ്പ അയിന്റെ ഒരു ക്ഷീണമുണ്ട്
വസ്റ്റ് ലെ
ആണോ ആഹ് മത്ത്‌ ട്ടിലെ പനി ആനെന്ന് ഇപ്പം എവിടെ വീടിന്റെ അടുത്തുള്ളോരാണെങ്കിലും അവിടെ ഇവിടെ ആര് നോ ക്യാലും പനിക്കാരാന്ന് എല്ലാരും ആശുപത്രി പോയാലും ഫുള്ള് പനിക്കാനാ ക്ഷീണം അതെ അതെ സത് ത്യാണ്
ആഹ്
ഭയങ്കര ക്ഷീണവാണ് കാരണം എനിക്ക് ഒരു പനി വന്നിട്ട് ഞാന് മരുന്ന് വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ എനിക്ക് അനങ്ങാൻവയ്യ പിന്നെ എന്നെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പക്കെ ഇട്ട് കിടക്കുവായിരുന്നു പിന്നാണ് മാറിയത് അതുപോലെ ക്ഷീണമാന്നി ഇപ്പൊഴും അങ്ങനെ മാറിയിട്ടില്ല ഇപ്പോഴും ചൊമച് ചൊമച്ച് ഇങ്ങനെ ഇരിക്കുവ നല്ല രീതിയിലുണ്ട്
ഇവക്കൊക്കെ അങ്ങനെ ആയിരുന്നു കുട്ട്യേളൊക്കെ ചെറിയ മക്കളുണ്ട് അപ്പൊഓലൊക്കെ പൻച്ചിട്ട് ഇങ്ങനെ നടക്കണോടം നടക്കണോടം കെടക്കാ
അതെയോ കഷടം കുഞ്ഞു പിള്ളാർക്കൊക്കെ വന്ന്കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ നമക്കേ പറ്റുന്നില്ല അപ്പ പിന്നെ കുഞ്ഞുങ്ങടെ കാര്യം പറയണോ ഇപ്പോഴത്തെ കാലത്തെല്ലാം എങ്ങനെയുണ്ടെന്ന്
ആഹ് അവർക്ക് വയറ്റ്ന്നും പോയിനീ പക്ഷെ രണ്ട് മക്കള് ഇന്ക്ക് ഇരട്ട കുട്ടിയാളാണ് രണ്ട് ണ്ടാളും കൂടി അങ്ങനെ ആവുമ്പോ ഭയ ആഹ് ഭയങ്കര ബുദ്ധിമുട്ടേയ്നി ആഹ്
എനിക്ക് ഭയകര ഇഷ്ടവാ എരട്ട പിള്ളേരെ പണ്ട് ആഹ്‌
പ്പൊ പറയും ഭയങ്കര ഇഷ്ടാണ് ഇഷ്റ്റാണ്
ഭയങ്കര ഇഷ്ടാണ് ഇരട്ട പിള്ളോര് പക്ഷെ അതിനെ നോക്കുക പ്രസവം ഒക്കെ കഴിഞ്ഞ് ട്ടയ്നെ നോക്കുന്നതൊക്കെ കൊറച്ച് പാടാ ഇപ്പൊ ഒരു കുഞ്ഞിനെ നോക്കുന്ന കാര്യം എനിക്കറിയാം എന്നാലും രണ്ട് പിള്ളാരേം കൂടെ നോക്കുമ്പോ ആ ഒരു സ്റ്റേജ് ആ ഒര് ഇത്‌ വരെ ആ ഒരു പിള്ളേരെ വളർച്ച വരെ ഭയങ്കര പാടാണ് പിന്നെ അങ്ങോട്ട് നമ്മുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും രണ്ട് ഒരാൾക്കരയുമ്പോ ആരെ എട്
ക്കും കാര്യങ്ങളൊക്കെ ഇടുമ്പോ കാണാ രസാ പക്ഷെ ഇൻക്കാ അമ്മക്ക് വേറെല്ലോൽത് കാണാൻ രെസാ അമ്മക്ക്ന്നൊരാ ഗ്രഹാ അങ്ങനെക്കും മൻസ്സ്ലില്ലേനി
അതെ എനിക്ക് ഭയങ്കര ആഗ്രഹാരുന്നുകെട്ടോ ഇ പ്പഴും ആഗ്രഹാ എരട്ട പിള്ളേരെന്ന് പക്ഷെ നമുക്കറിയാം ഒരു കുഞ്ഞിനെ നോക്കുമ്പോ എന്തൊരു പാടാ പാടന്നല്ല പറയുന്നേ അത് നമ്മള് ഒരു ഇത്തിരി എന്താ അവൾടെ ആ വഴക്കും ബ
ആരും ഇല്ല്യ അങ്ങനെ ഒരു ഉമ്മെയൊള്ളു പിന്നെ അസ് ബന്റ് നോക്കും ഹസ്ബന്റ് നല്ല ഒരാളായോണ്ട് കൊഴ്പ്പൊന്നുല്ല
ഈ ബുദ്ധിമുട്ടാ ആഹ് ഹസ്ബന്ഡ് കൂടെയുണ്ടെങ്കി കൊഴപ്പഇല്ല നോ ക്കാം വേറെ ആരും വീട്ടിലില്ലെന്നുണ്ടേ ബുദ്ധിമുട്ട്
ട്ടൂല്ലലോ ഓര് പ്പൊ ജോലി ക്ക് പോവുമ്പോ പിന്നെ
ശരിയാ ജോലിക്ക് പോവുമ്പോ അതെ അതെ ഭയങ്കര കറങ്ങി പോവും നമ്മള് ഒരാളാണെങ്കിൽ പോലും കറകിപ്പോവും പിന്നെ രണ്ടുപേരെ കൂടെ ഒരുമിച്ച് ഒരാള് കരയുമ്പോ മറ്റേ ആള് കരയുന്നു ആരെ എടുക്കണം
ആഹ് വീട്ട്ല് കൊറച്ചൊക്കെ ഒത്ങ്ങലൊടങ്ങിയ മട്ട് ഫുള്ള് കടയിലേക്കാരം രാവിലെ പോയാ പിന്നെ ഉച്ച ക്ക് വെരുംഭക്ഷണം കഴിച്ച് കൊർച്ചേരം കെടന്ന് നാല് മണിആയാ വീണ്ടും പോവും പിന്നെ രാത്രി പത്തണി ആയ വെരും ശിവരായ് കൊറേക്കെ വീട്ട്ല് ഇട്ക്കലൊടങ്ങി കാര്ണം കയ്യ്ണില്ല വീട്ട്ത്തെ ജോലിം ഇവരെ നോക്കലും ഒക്ക പടായിട്ടെ
ആണോ എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെറീ കുഞ്ഞുങ്ങളാണൊ അതോ ഓഹ്‌ എത്രേണ് ആവുന്നെ ഉള്ളല്ലെ അപ ഇച്ചിരി പാട ഒരു മൂന്ന് വയസ് വരെയൊക്കെ നല്ല പാട് തന്നെ
പിന്നെ അഞ്ച് ആറ് ആറ് അഞ്ചേ മുക്കാല് ആറ് വയസ്സായ ഒരു മോളും കൂടിണ്ട്
മോൾ മൂത്താളുണ്ടല്ലെ അപ്പൊ പിന്നെ ആഹ്‌ അതിനിപ്പ ഇച്ചിരൂടെ കൊറച്ചറിവായന്ന് പറയാം കാര്ണം പർഞ്ഞാ മനസ്സിലാവ്ന്നൊര് പ്രായമാണ് പക്ഷെ മൂന്ന് വയസ്
അയിന്റെ സ്വഭാവം വെച്ച് നോക്കാണെങ്കിൽ ഇതിലാട്ടിലും ചെറിയ സ്വഭാവ
ആണല്ലേ കുഞ്ഞുങ്ങളുവായിട്ട് എന്തെലും വഴക്കൊക്കെ ഉണ്ടോ?
ഏഹ് ഓല ഓലാണ് കൂട്തല് നോക്കണ്ടെ
ആഹ് അ അല്ല കുഞ്ഞുങ്ങളെ നല്ല രീതിയി നോക്കൊ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ലല്ലൊ?
ഏഹ് ഓള്ണ്ടാക്കെ ഓളാണ് ഓള് അയ്റ്റങ്ങളെ ഒന്ന് ത ഓള് നല്ലൊ ഉപദ്രവിക്ക്യെ
അയ്യോ നോക്കണം കെട്ടൊ കുഞ്ഞ് ആഹ് ഒരു പ്രായത്തി പിള്ളാർക്ക് കുഞ്ഞുങ്ങക്ക് ഒന്നും അറി ഇതിനും അറിയത്തില്ല ഇതിന് അഞ്ച് ആറ് വയസ് അത്രേയല്ലെ ഉള്ളു അപ്പൊ നമ്മള് - പെട്ടെന്ന് എന്തെങ്കിലും വഴക്കൊ ബഹളൊ ഇപ്പ കുഞ്ഞിനെ ഉപദ്രവിച്ച് കയിഞ്ഞ് നമ്മളെ മൂത്ത ആളെ വഴക് ഉണ്ടാക്കുമ്പൊ അയിന്റെ മനസ്സില് അതൊര് ഇതായിട്ട് മാറും അപ്പൊ നമ്മള് അയ്നുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്ക
പക്ഷെ ഇൻക്ക് ഒരു ആറു വർഷം കയിഞ്ഞിട്ടാണ് ഓള്ണ്ടാവ്ണെ പക്ഷെ ഞങ ഇതേപോലെ ഞങ്ങള അട്ത്തൊന്നും വീടില്ലാത്തോണ്ട് കൊറ്ച്ച് തൂര്യാണ് ഞങ്ങളെ വീട് അപ വൈകുന്നേരം പോക്കതേ പോലെ ആരും കളിക്കാനൂല്ല മിണ്ടാനൂല്ല ഓക്ക് ഭയങ്കര ഇതെയ്ന് പക്ഷെ ഇന്റ അടുത്ത് ഇങ്ങനെ എന്റെ എന്റെ കൂട ഇങ്ങനെ നടന്നോക്ക് ഷീലായി
അതേലെ അപ്പ ഇങ്ങനെ എടയ്ക്കിരി ക്കുമ്പഴെ പറയണം അങ്ങനല്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞന്നെ ഉള്ളു എടയ്ക്കിരിക്കുമ്പൊ കുഞ്ഞിനോട് പറ്ഞ്ഞ കുഞ്ഞുങ്ങക്ക് വേറെ ആരു ഇല്ല നമ്മള് മാത്രെ ഒള്ളു അപ്പൊ അതിനെ നോക്കണ്ട നീയാണ്ന്നൊക്ക പറ്ഞ്ഞു കൊട്ക്കണം പിന്നെ അയിന് ആഹ് ഒരു മനസ്സിലെ കുഞ്ഞു മനസ്സല്ലെ അപ്പഴത്തേ - -
ആഹ് ഈ മക്കക്ക് അങ്ങനേണ് ഓള് ഭയങ്കര ഇഷ്ടാണ് ഓള് ഒറങ്ങാന് ഓള് വേണം ഓള് ആഹ് ഓള്‌ക്ക്‌ യങ്കരം എത്തോര് ഞങ്ങളൊര് ഏഴ് എട്ട് മണിയാവുമ്പത്തിന് ഓള് ഒറങ്ങും രാവിലെ വേകം എണീ ക് പോണയോണ്ട് രാവിലെ പെ ണിക്കും അപ്പം മ എത്ത രാത്രി വേഗം കട്ക്കും എഴ്താനൊക്കല്ല എഴ്തി വെച്ച് പഠിച്ചാല്ല പഠിച്ച് വെച്ച് പെട്ടെന്ന് ഒർങ്ങും ഇവര് ഓള് സോഫീല് കട്ക്കും ഞങ്ങള് റൂമില് കടക്കാണെ ചെറീ മക്കളെന്നെ ഓള സോ പോയി വിളിച്ചോക്കും. കെടക്കാൻ വേണ്ടീട്ട് ഇവൽക്ക് ഭയങ്കര ഇഷ്ടാണ് ഓളെ പക്ഷെ ഓപ്പ് ചെറ്പ്പ പിരന്താണ് ആഹ് സമയല്ലെ അഞ്ച് ആറ് വയസ്സ് എല്ലത്തിനു ഒര് മാ
അങ്ങനെ നോക്കുവാണെ ഓരോ കാര്യം അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പ ആഹ് കുഞ്ഞിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാന്ന്ണ്ടെ മൂത്താളെം കൊണ്ടെ- ചെയ്പ്പി ന്നുണ്ടെങ്കി അതിന് ഒരു അമ്മയുടെ സ്ഥാനം നിന്നിട്ട് കാണിക്കത്തില്ലെ അങ്ങനെ പറയത്തില്ലെ ഇപ്പൊ മൂത്താള് പെൺകുഞ്ഞാണെന്നുണ്ടെങ്കി ബാക്കി എളേത്തിങ്ങളെ നോക്കണ്ടത്
ആഹ് ഓള് കൊറേ പ ഇതാക്കുട്ടോ ഞാൻ പിന്ന കാത്ത്ക്കൊന്നുല്ല എന്തേലും ഭക്ഷ ഭക്ഷണംകൊട്ക്കാണ്ടെങ്കിലൊക്ക എപ്പളും വാരി കൊട്ക്കും
ആഹ് അതൊക്കെ നല്ല കാര്യവാ. അങ്ങനെ അങ്ങ് ചെയ്യിപ്പിക്കണംന്നല്ല. പക്ഷെ അതിന്റെ മനസ്സിലേ ഒരു സ്ഥാനം വരാൻ വേണ്ടിയാണ് അങ്ങനെ പ ചെയ്യിപ്പിക്കുന്നത് അതാകുമ്പോ അതിനന്നെ തോന്നും. പിന്നെ ഇച്ചിരി വലുതായി കയ്ഞ്ഞാലും അവരെ കേറി അവരെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല അയ്നുണ്ട്. അയ്ന്റെ കടമയാണെന്നുള്ള ഒരു രീതിയില് വളന്നോളും. പിന്നെ നമ്മള് നോക്കണ്ട കാര്യല്ല കുഞ്ഞ്ങ്ങളെന്നെ അഹ് നമ്മള് അങ്ങനെ വഴക്കൊന്നും പറയില്ല ആഹ് ഒറ്റ ആദ്യത്തെ ഉം
ആദ്യത്തെതാണ് പിന്നെ ഓക്ക് കൂട്ട് കളി
ക്കൂട്ടി, ആഹ് ഇപ്പ ഇനിയിപ്പോ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരൂടെ കളിച്ചോളു അല്ലോ.
ഇപ്പ പിന്നയ്ന അഹ് അഹ് ഞങ്ങളെ പുതിയ വീട് മാറി വന്നതും അയൽവാസിയേളൊക്കെ നല്ലോണ്ട്. അപ്പൊ പിന്നെ ഓക്ക് ഓലൊക്കെ കളിക്കാനു ണ്ട്.
ആഹ് അടുത്തൊക്കെ വേറെ ചെറിയ പിള്ളേരുണ്ടെങ്കി പിന്നെ കൊഴപ്പ ഇല്ല. കുഞ്ഞങ്ങനെ കളിച്ചോളും. ഇപ്പ ആരുഇല്ലാതെ ഇപ്പ ഇപ്പൊ വീട്ടിലിപ്പൊ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ. അയിന്റെ കൂടെ കളി ക്കും. ചെല പിള്ളോരൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്നെ. എനിക്കറിയാം ഒത്തിരി പേര്
ഗർമിണിയാണ് പർഞപ്പളന്നെ ഓൾക്ക് ഭയങ്കര ഇഷ്ട്ടേനി. എന്നാ ഇമ്മച്ചിയെ കുട്ട്യേള് ഇണ്ടാവാ എന്നാ ഇണ്ടാവാ ചോയ്ച്ചും. അങ്ങനെ ഇതായിനു. ആഹ് ഇപ്പ ഇപ്പളു അങ്ങനെ കെടക്കാണെ ഞാൻ ന്റെ ഇപ്പൊ ത് വലത് ഭാഗത്ത് ഒരു കുഞ്ഞിനെ ഇടത് ഭാഗത്തൊരു കുഞ്ഞിനേണ് കെടത്തല്. അപ്പോ ആഹ്. ന്നട്ട് എന്തയ്യും ഓള് ഒരു കുഞ്ഞിനെ ഓള് മാറ്റി നിർത്തികാണ്ട് ഓളിന്റെ ഇന്നൊട്ട്യേ ഓള് കെടക്കൊള്ളു.
ആഹ് അങ്ങനെ കെട ത്തണം. കുഞ്ഞുങ്ങക്ക് അറിയത്തില്ല ഈ പ്രായത്തില് പക്ഷെ അവൾ ആ മൂത്ത ആൾക്ക് അറിയുന്ന പ്രായമാണ്. അപ്പ അതിനെ ഒരിക്കലും മാറ്റി നിർത്തര്ത്. മറ്റേ കുഞ്ഞുങ്ങൾ ഒറങ്ങി കഴിയുമ്പോ ഇതിനെ എടുത്ത് വെച്ച് ഏഹ് ഒന്ന് കൊഞ്ചിക്കോ സംസാരിക്കോ ഒക്കെ ചെയ്യണം നീ. നിന്നെയാണ് ഇപ്പൊ അതെന്നെ ശരിക്കും നമുക്ക് മൂന്ന് മക്കളോടും ഇഷ്ടമാണെങ്കിലും ഇപ്പൊ അവള് കേക്കാൻ വേണ്ടി പറയണം നമ്മള് ആണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ചെല പ്പവൾക്ക് തന്നെ ഒരു സ്നേഹം കാണും, തന്നെ വന്നോളും അതൊക്കെ. അങ്ങനെ അവളെ അകറ്റി നിർത്തരുതാ കുഞ്ഞിനെ.
ഞാൻ അങ് ഞാനെന്നെ എല്ലത്തിനും ഓക്ക് കൂടെ വേണം അല്ലാതെ ഞാനില്ലാതെ പ്പം നിക്കൂല എവിടിം.
അങ്ങനെ അങ്ങനെയാല്ലേ.
ഞാനന്ന് ഗർഭ എഹ്ഏഹ് ഡെലിവറിന്റെ സമയത്തേ ഹോസ്പിറ്റൽല് ആയീനി. അ പ്പം പോണ സമയത്ത് ഞാന് ഓക്ക് ഫോണ് ഞാന് ആഹ് അല്ലല്ല. കൂടെ ഉണ്ടായില്ല ഓൾ ഇന്റെ സ്വന്തം വീട്ടിലാണ് ഓളെ ഞാൻ നിർ. ത്തീനി. അപ്പം ഞാൻ ആഹ് പോവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇവടെ എട്ത്ത് ഞങ്ങള അടുത്ത് ഒരു ഹോസ്പിറ്റൽലേനി. അപ്പൊ ഞാൻ ച്ച് പെട്ടെന്ന് വര്വല്ലോ ഇതൊക്കെ കഴിഞ് രണ്ട് ദിവസം മൂന്ന് ദിവസൊക്കെ കഴിയുമ്പോ ത്തിന് വെര്വല്ലോ വിചാര്ച്ച് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയി. പക്ഷെ ആ ഞാൻ അവിടെ എത്ത്യേപ്പളാണ് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്റെ സിസ്സേറിയൻ തൊടങ്ങ്ണത്. അവ്ടെ വെയ്റ്റെയ്ത്. അപ്പ ഇൻക്ക് ഭയ്, എങ്ങനെ?
സംസാരിക്കോന്നയ്ച്ച അത്രയും ഫോണ പ്പ ഇല്ലായിര്ന്നൊ.
ഇല്ല ഇല്ല ഫോണ് ഞാൻ മോളെ കൊടുത്തു. കാരണം ഞാൻ പോണത് കണ്ടാ ഓൾ കരയല്ലോ വിചാരിച്ചു ഞാന് ഫോൺ ഞാൻ ഓളെ അവളെ കൊടുത്തു പോയി.
അപ്പൊ അത്ര ദിവസം മാറി നിന്നപ്പ ചോദിച്ചില്ലേ അന്വേഷിച്ചില്ലേ അമ്മ എന്തിയേന്ന്.
എന്നും ചോദിക്കും ഇനി ന്റെ ഇമ്മച്ചി എന്നാ വരാ ഇൻക്ക് അത് കേട്ടപ്പം ഭയങ്കര സങ്കടം.
ആഹ് സങ്കടം വരും നമ്മുടെ കുഞ്ഞല്ലേ. മൂത്ത ആളല്ലേ അപ്പൊ നമുക്ക്.
അപ്പൊ അവളിന്റെ ഡ്രസ്സ്ഒക്കെ എടുത്ത് ഇങ്ങന ഇരിക്കും പറഞ്ഞേ ഇന്റെ ഡ്രസ്സൊക്കെ ഇട്ത്ത്കാണ്ട് ഇന്ന ഇങ്ങനെ ഓർത്തി ഇരിക്കും പറഞ്ഞപ്പോ. കാണുമ്പോ ഭയങ്കര സങ്കട എന്നോട് ഓല് പറയില്ല. ൻക്ക് പറഞ്ഞാൻ ആ സമയത്ത് ടെൻഷ. ഷനായോണ്ടെ.
ആഹ് എത്ര ദിവസം കഴിഞ്ഞിട്ടാ വന്നെ പിന്നെ. അത്രയും ദിവസം നോക്കി നിന്നില്ലേ പാവം കുഞ്ഞ്. സങ്കടായിട്ടുണ്ടായിരിക്കും.
പക്ഷെ ഞാൻ എത്ത ന്റെ അനിയത്തിമ്മാരും ഏട്ടത്തിയ അവളെ നോക്കീനെ. ഭക്ഷണം നേരത്തെ കഴിക്കും ഫോണ് ഫോണങ്ങനെ കാണില്ല കൊറ്ച്ച് ടൈം കാണും മാറ്റി. റ്റിവെക്കും കളിക്കും നല്ലരു. കുട്ടി ഞാൻ വന്നപ്പോ ന്റെ കുട്ട്യാന്ന് പറയാൻ ൻക്ക്. അറിണില്ല കാരണം ഓള് ആഹ് ആഹ് നല്ലോ നന്നായി കുട്ടി നല്ലോ നന്നായി ഇപ്പോ ആഹ് മുഖക്കെങ്ങട്ട്. നല്ലതയ് ഓല് നല്ല ഡ്രസ്സൊക്കെ എത്ത് മുടിയൊക്കെ വാർന്ന് വെച്ച് നല്ല ഞാൻ കണ്ടിട്ട് ഇത്. ന്റെ കുട്ട്യാനെ ഇത് ഇൻക്കൊരു സംശയേനി. ഓള് ആകെങ്ങട്ട് മാറിപ്പോയി. ഒരു പതിനഞ്ച് ദിവസ.
പ്പൊ എങ്ങനെയായിരുന്നു പ്രതികരണം.
ഓക്ക് ഭയങ്കര ഇഷ്ടവും് നലോ വന്ന് ഉമ്മ എടുക്കലും ഭയങ്കര ഇന്താ ആ അന്ന ഇതേപോലെന്നെ അവിടാണ്പ്രസവം കഴിഞ്ഞ് വീട്ടക്ക് വന്നപ്പോളും ഓക്കി ഞാൻ ഓള എടുത്ത് കടക്കണം ന്നിട്ട് ഞാാനന്തായും ഇക്കാണെങ്കില് സിസേറിയനല്ലേ നമക്ക് വിാരിച്ച പോലെ എടുക്കാനും കടക്കാനുംന്ന കയിലല്ലോ
അതെയല്ലെ ആ ശരി അതിന് ഇച്ചിരി ബുദ്ധിമുട്ട് പ്രസവം പോല ആയിരിക്കത്തില്ല
ആഹ് അപ്പൊ ഞാന് ഞാനെ എന്ത ചെയ്യും മക്കളെ ബെഡിൽ ഉറക്കിയതിന് ശേഷം പിന്നെ നിലത്ത് ഒള കൂടെ കടന്ന കൊടുക്കല്ലോ ള ഉറങ്ങിട്ട്
ആഹ് അങ്ങനെയല്ലേ അന്നേരം നേരത്തെ കിടക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ട് സിസേറീനൊക്കെ കഴിഞ്ഞിട്ട്
ആഹ് പിന്ന ഒരു അഞ്ചു ദിവസം കഴിഞ്ഞീ ന്റയ്‌ന് മുപ്പത് മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞാല എന്റെ ദസിച്ചക്ക ഉണങ്ങണതന്നെ
ആഹ് ചലർക്കരി ന ചിലർക്കൊക്കെ കേട്ടിട്ടുണ്ട് ഒത്തിരി രണ്ട മൂന്ന് മാസം ആറു മാസം കഴിയന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് അത് ഉള്ളിലോട്ട് രോ ലെയർ ഉണ്ടല്ലോ അത അത്രയും ഉണങ്ങാൻ നമ്മളതുപോലെ
ആഹ് എൻന്റെ പുറത്തൊക്കെന്നെ ഹോൾസ് ഇങ്ങനെ കണ്ടില്ല അപ്പൊ എനിക്ക്ന്നെ ഒരു പേടിന്റെ ആദ്യത്തെ പ്രൈവറ്റ് ആയിന് പിന്നത്തെ ഗവർമെന്റ് ആയിന് ആഹ്
ഒണങ്ങിയാലും നമ്മള് ഉള്ളിലോട്ട് ഇണങ്ങാൻ താമസംന്ന് കേട്ടിട്ടുണ്ട്
ആഹ് അങ്ങനെയപ്പൊ എനക്കൊരു പേടി പ്പിന്നെ ഞാൻ പൊറ. ഇ ഇവിടെന്നെ ഒരു ഡോക്ടർ പോയി കാണിച്ചാര അഞ്ചു ദിവസം മരുന്ന് കഴിച്ചാരാണ് പിന്നെ മാറിയത്
ആഹ് അതെയല്ലേ ശരി എന്നാല ശരിയ ശരി ഓക്കെ